ഹലോ
ഹലോ ആഹ് കേൾക്കാണ്ട് കേൾക്കാണ്ട് ഇണ്ട് ഇണ്ട് ഇണ്ട് ഞാനേ താഴായിരുന്നേ അപ്പൊ മോളില്ക്ക് വന്നതാ അതുകൊണ്ടാ കൊറച്ച് ലേറ്റ് ആയേ സംസാരിക്കാൻ
ആണോ കൊഴപ്പല്ല കൊഴപ്പ ല്ല ഏ ഇപ്പം ആഹ് പ റീ ചാർജൊക്കെ ചെയ്തോ ഫോണിനെ
ആ റീചാർജ് ചെയ്തു ഇപ്പൊ കഴിഞ്ഞു അത ഇന്ന് ചെയ്തിട്ടുണ്ടന്ന അപ്പൊ നെറ്റ് തീർന്നു പോയി തീർന്ന അപ്പൊ ഞാൻ വീണ്ടും ഇവിടെ അല്ലെങ്ക തന്നെ നെറ്റ് റേഞ്ച്ല്ല അപ്പൊ വീണ്ടും ഞാൻ റീചാർജ് ചെയ്താല കരയോല്ലേ
ആണോ എവിടെയ വീട്പ്പവിടെ വരുന്ന റേഞ്ച് ഇല്ലാത്ത സ്ഥല ട്ടാണോ വരുന്നത്
വീട് കുറച്ച് അങ്ങനെയൊന്നുംമില്ല വീട് ഇപ്പൊ ഞങ്ങള റൂമില് ആണ് ഉ പ്രശ്നള്ളോ വേറെ കൊഴപ്പൊന്നുംല്ല വൈഫൈ ഇല്ല ഇവിട വൈഫൈ എടുക്കേണ്ട ആവശ്യ വരുന്നില്ല. എല്ലാരും പുറത്തു പോകും ജോലിക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പാ പിന്നെ എനിക്ക് അത്ര എന്റെ ഫോൺലേക് റീചർജ്
ഉം ഇപ്പൊ പിന്നെ മഴേന്റെ കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് മഴയും കാര്യങ്ങളൊക്കെ ആണല്ലേ വരുന്നത് അപ്പൊ ചില സമയത്ത് നമുക്കും ഇവിട ഭയങ്കര ചെല ആണല്ലോ വരുന്നത് അപ്പാ ചെല സമയത്ത് നമ്മുക്ക് എവിടാ ഭയകര റേഞ്ചിന്റെ ഇഷ്യൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോ ഓൾറെഡിണ്ട് റേഞ്ചിന്റെ ഒക്കെ ബുദ്ധിമുട്ടു ഓൾറെഡിണ് ണ്ട് ഇപ്പൊ മഴക്കാലൊക്കെ ആണല്ലോ ലൈന് കട്ട് ആവുന്നതും പിന്നെ നൈറ്റ് ആവുമ്പോ ഇതിന്റെതു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മഴ ഉണ്ടോഅവിടെപ്പോ
മഴക്കാലം നിക്കുന്നുണ്ട് മഴ തൂളി പോയിട്ടുണ്ടന്ന് മഴ ചാറി പോയി പിന്നെ കൊഴപ്പൊന്നുംല്ല ഇപ്പൊ വല്യ മഴ പെയ്തിട്ടില്ല ഇന്ന്.
ആണ്ല്ലേ ഇവിടെക്ഷ പക്ഷെ സാധാരണ ഇപ്പ കഴിഞ്ഞ വർഷൊക്കെ ജൂൺന്ന് പറയുന്ന സമയത്ത് ഭയങ്കര മഴയ ഭയങ്കര പ്രശ്നങ്ങളോ അതും ഇതുംഒക്കെല്ലേ പക്ഷെ ഇപ്രാവശ്യം മഴ പെയ്യുന്നേ ഇല്ലല്ലോ ല്ലോല്ലേ
മഴ വളരെ കുറവാ
ഉം ഭയങ്കര കുറവന്ന് വെച്ചാ ഭയങ്കര കുറവാ വെയിലും നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ കൊടയൊക്കെ ബാഗിൽ എടുത്ത് വെച്ച് നല്ലാണ്ട് പൊറ പട്ടൊന്നും പോയി ആഹ
എന്താ പുറത്തൊന്നും പോയിട്ട്
മഴ ഏ ഇപ്പം കൊടയൊക്കെ ബാഗിൽ എടുത്ത വെക്കുകന്നല്ലാണ്ട് പുറത്തൊന്നും പോയി ഇപ്പ വെയിലത്ത് ചൂടുകന്നല്ലാണ്ടേ കൊടന്ന് പറയുന്ന മഴയള്ളപ്പം വേണ്ടതാണല്ലോ
അതെ അതെ ആ
പക്ഷെ ഇതാണ് പ്രശ്നം
ആ ഇപ്പം മഴ ഇല്ല അത് കാരണംണ്ട് പിന്നെ കൊടേടെ ഉപയോഗി ഇവിടെകൊട ഉണ്ടായിരു ന്നില്ലേ വേറെ പെട്ടെന്ന് മഴ പെയ്തപ്പോഴാണ് ലാസ്റ്റാലിപ്പോ ഇവിടെ കൊട അച്ഛൻ മേടിച് ചി കൊണ്ടണ്ണതെ ഞാൻ പിന്നെ എനിയ്ക്കീ രണ്ടെണ്ണ ള്ളകാർ നൊണ്ട് ഇവർക്ക് കൊടുത്താ ഇവരെ തോന്നിയഡ് കൊണ്ടു പോയി മറന്നെ വെക്കലാ ണേ അപ്പ ഞാൻ പറഞ്ഞെന്റെ കയ്യിലില്ലന്ന് പ ന്നു കൊട ഞാൻ
ആ ഞാനും അങ്ങനെയാണ് ന്നുപ്പ വീട്ടിലെ ബാഗ് ബാഗിലെ തന്നെയാണെങ്കി കൊഴപ്പി ല്ല അപ്പപ്പൊ എടുത്തു വെച്ചാ കൊഴപ്പില്ല പുറത്തോക്കേം പോവുമ്പം എവിടെ ങ്കിലും പോയി് റ്റു കൊട വെച്ചാ പിന്നെ മാ റന്നു പോയെടുക്കാൻ വേണ്ടീട്ട് ഭയങ്കര മാ മറന്നു പോകും കയ്യില് സാധനങ്ങളെ പിടിക്കുന്ന സമയത്ത് തെ ഉം
കൊടെംഹെൽമെറ്റും എവിടെ വെച്ചാലും അത് അവിടെ മറന്ന് വെച്ചിട്ടെ വരാ എല്ലാണ് പണിക്ക്
ആ എനിക്കും നല്ല രീതിയില് മറവി ഇണ്ട് ജസ്റ്റെന്താ പറയാ അവരെ ഞാനെ കഴിഞ്ഞ ദിവസം ഏ നാട്ടിന്നെ ട്രെയിന്ന് ഏ ട്രെയിനിവിടെ ആലുവ ഒരു ഒരാവശ്യത്തിന് വന്ന സമയത്ത് കയ്യിലെ യൂക്കിലേൽ ഇ ണ്ടായിരുന്നു നമ്മടെ ഗിറ്റാറിന്റെ ചെറിയ വേർഷൻ യുക്കിലേലാ
ആ ആ
ഫ്രണ്ട് ഗിഫ്റ്റ് തന്നായിരുന്നു അത് ഞാനെ മറ്റേ ഭാഗ്യത്തിന് ലേഡീസ് കമ്പാർട്ട്മെന്റിലായി കേറിയത് ലേഡീസ് കംമ്പാട്ട്മെന്റി കേറീട്ടെ അതവിടെ മറന്ന് വെച്ചു ഞാൻ ഞാൻ അത്രേം നേരം എനിക്ക് ഓർമ്മണ്ടാരുന്നു ജസ്റ്റ് വാഷ് റൂമു പോയി ഏ താഴത്തേക്കിറങ്ങിയപ്പളത്തേക്ക് ഇന്നോട് അത് മറന്ന് വെച്ചു ഞാൻ എന്നിട്ടവിടെയ ഇറങ്ങി ഫുള്ള് പ്രശ്നായി ഞാ എന്നിട്ട് എറണാകുളം അത് മറ്റേ ആലപ്പുഴ ഇന്റർസിറ്റിയേരുന്നു അപ്പം ഞാൻ എന്നിട്ട് എർണാകുളം പോണോന്ന് നോക്കി പിന്നെ അവിട്ള്ള മറ്റേ പോലീസ് സ് അവിടെത്തന്നെ ണ്ടാവൂലേ പോലീ സിന്റെ അവ്ടെ പോയി കംപ്ലയിന്റ്യ്ത് അവര് നല്ലൊരു ആൾക്കാരാരെര്ന്നു അവ്ടെള്ള പോലീസുകാര് മറ്റേ ഇ യാ ഐ ആർ പി എസ്സോ അങ്ങനെ എന്തോ ഒര് എന്തോ സെക്ഷനാണ് അപ്പൊ അവര് എർണാകുള ത്തേക്ക് വിളിച്ച് ജം ഷനിലേക്ക് വിളിച്ച് പിന്നെ എന്നിട്ട് ഞാൻ മറ്റേ എർണാകുളം പോയിട്ട് യുക്ക്‌ലേല കളക്ട് ചെയ്ത്
ആഹ് അപ്പ ഗിത്താറൊക്കെ നന്നായി വയിക്കോ
ഗിറ്റാർ വായിക്കൊന്നുഇല്ല ഇന്റെ ഒരു ഡ്രീം ആയിര്ന്ന് നമ്മക്ക് ഓരോ ചെറുപ്പ ത്തിലൊരൊ ആഗ്രഹങ്ങളൊക്കെ ണ്ടാവൂലെ ഇങ്ങനെ അത് വാങ്ങണം ഇത് വാങ്ങണം ചെറുപ്പത്തില് വാങ്ങിയില്ലെങ്കിലും നമ്മളൊന്ന് ഏൺ ചെയ്യുന്ന സമയത്ത് നമ്മക്ക് വാങ്ങിക്കണംന്ന് ണ്ടാവ് ല്ലൊ
അതെ അതെ ആ
രീതില് ഞാൻ വാങ്ങിയതാരുന്നു പഠിക്കണം ഇവിടെ എവിടെയെങ്കിലും പഠിക്കുന്ന സ്ഥലത്തെറ്റം പോയിട്ട്
അപ്പൊ പഠിക്ക് പോയിട്ട് ആഗ്രഹങ്ങളൊന്നും നമ്മളിനി ബ മാറ്റി നിർത്താൻ പാടില്ല നമ്മളെണ്ട് പ എന്ന പോലെയൊക്കെ അത് സാധിച്ചെടുക്ക
അതാണ് എന്തെങ്കിലും ഇഷ് ഇഷ്ട്ട്ണ്ടൊ പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ
ഇഷ്ട്ടം ഡാൻസ് ഇണ്ട് ഡാൻസ് എനിക്ക്‌ ഇഷ്ട്ടാണ് പിന്നെ പാട്ട് ചെറുതായിട്ടൊക്കെ പാടും അത് കൊഴപ്പൊന്നും ഇല്ലാണ്ട് പാടും ന്നാലും ഏ പഠിക്കാ പഠിച്ചിട്ടൊന്നുംഇല്ല്യാ ട്ട എനിക്ക് ഡാൻസ് പഠിക്കാൻ പഠിച്ചാ കൊള്ളാന്ന് ദതും കളിക്കും പഷേ പോയി പഠി ക്ക്യാൻ ക്ല സിക്കലായിട്ടെ പോയി പഠിക്കാനായിട്ട് ഇഷ്ട്ടാ അപ്പൊ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോന്ന്ണ്ട് അപ്പൊ അവരൊക്കെ വിളിച്ചു പൂവാനായിട്ട് പിന്നെ നമുക്ക് കൊറച്ച് ഇപ്പോ റ്റുഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാണ് ഇപ്പോ റ്റുഷൻ ഇണ്ടെ അപ്പൊ വീട്ടില് റ്റുഷൻ എടുക്ക്‌ന്ന്ണ്ട് ആ വീട്ടില് പിള്ളാർക്ക് റ്റുഷ നിക്ക്‌ന്ന്ണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഹ് ഇപ്പ പോവാൻ പറ്റ സുഹാജ് രാ തൈമ് ശരിയാവണില്ല പോവുമ്പഴേ
ആണോ പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത മറ്റേ ഓൺലൈൻ ക്ലാസോ അങ്ങനെ എന്തെങ്കിലും ടൈ ഒപ്പിച്ചിട്ട് ഞാനും ഇതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പാട്ട് പടിക്കാനും ഗിറ്റാർ പടിക്കാനും വയലിനോ ഒ ഒക്കെ ഭയങ്കര ഇഷ്ടമായിന് എന്തെങ്കിലും പഠിക്ക ിക്കണംന്ന് ചെറുപ്പത്തില്ലേ പക്ഷേ അഹ് നടന്നില്ല അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളങ്ങനെ േൺ ചെയ്തപ്പോ ഒരു യൂക്കിലേല മറ്റേ ഗിറ്റാറിനെക്കാട്ട് യൂക്കിലേലന്ന് പറയുമ്പോ ഗിറ്റാറിന്റെ മിനി വേർഷൻ ആകുമ്പോ കുറച്ചും കൂടി കൊണ്ടടക്കാനും നമുക്ക് സുഖാണ് കൊ ആ അപ്പൊ അങ്ങനെ വാങ്ങി വെ ചുണ്ട്് പക്ഷെ രണ്ടേ സായിട്ടി ഞപ്പ തൊട്ട് ഇട്ട് നോക്കില്ല ഒരാഴ്ചയ ആയിട്ടേ ഉള്ളൂ
അതെ എങ്ങനെയാ ഓൺലൈൻ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നന്നല്ലേ അയിന്റെ
സ്റ്റേ ചെയ്ത് അവിടെ നാട്ടിൽന്ന് ഗിഫ്റ്റ് തന്നതായിരുന്നു അപ്പൊ അത് പോയി ട്ട് വാ എ പഠിക്കണം പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഞാന് ചെറുതായിട്ട് പാടും
ആ ആ
അപ്പൊ അങ്ങനെ എന്തെങ്കിലും നോക്കണം എന്നാണ് ഇപ്പ വിചാരിക്കുന്നത്
അതെല്ലെ അപ്പൊ പിള്ളാരൊക്കെ പഠിക്കാൻ പോയോ
ഞാൻ മാരീഡല്ല
അല്ല അല്ലേ
അല്ല അല്ല അല്ല മാ വീടല്ല
ആ പിന്നെ എന്താ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു ഉച്ചീയിലത്തെ കഴിച്ചീനി
ഓ ഉച്ചക്കട്ട് ഫുഡൊക്കെ കഴിച്ചു ഇപ്പൊ ദാ നമ്മള ഇവിടെ പന്ത്രണ്ടരക്ക ആവുമ്പഴത്തെ ഭക്ഷണം കഴിക്ക അവിടെ ഭക്ഷണഒക്കെ കഴിഞ്ഞോ
ഇ കഴിച്ചു ഉച്ചിക്ക കഴിച്ചാ കഴിച്ചു ഇല്ലെങ്കി ഇല്ലന്ന് പറഞ്ഞ പോലെ അത് എനിക്ക് വിശിക്കുമ്പോ എടുത്ത് കഴിക്കും അങ്ങനെ രാവിലത്തെ ഇന്ന് ഞാൻ കഴിച്ചതു ഒരു പതിനൊന്നര സയാണ് കഴിച്ചത് പിള്ളാരൊക്കെ പോയി അത് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കുറച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ ക്കെ നോക്കി അത് കഴിഞ്ഞഞ് അ വരുമ്പോ പതിനൊന്നര ഒക്കെ ആകും പതിനൊരക്ക് ക കഴിഞാൽ പിന്നെ ഭക്ഷണം എടുത്ത് കഴിച്ചച്ച് അങ്ങനെ തന്നെ വേറെ വർക്ക് തുടങ്ങും അങ്ങനെ ഉ
കോള്ല് നേരത്തെ ഒരു കോള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പ പഴയ ആൾക്കാരൊക്കെ സമയത്തിനല്ലേ കഴിക്കാ രാവിലെ ഒമ്പത് മണിക്ക് ചായ ഉച്ചക്ക് ഒരു മണിക്ക് ചോറും അപ്പം നമ്മളത്തെ ജന നമ്മളുടെ ഒരു ജനറേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറാ യപ്പോഴത്തേക്ക് എല്ലാരും ഫുള്ള് എന്താ പറയാ തോന്നുമ്പോ കഴിക്ക വിശക്കുമ്പോ കഴി
അതെ വിശക്കുമ്പോ കഴിക്കാന്നുള്ളതാണ്. ആ ഭക്ഷണം നേ പക്ഷേ അങ്ങനെയുള്ളവർക്ക് അസു സുഖങ്ങളും വരൂട്ടേ കാരണം ഇവക് പെട്ടെന്ന് അസുഖ ങ്ങള് വരണ ഒരു
അതാണ് അതാണ് പണ്ടത്തെ ഒരു ഇതുപോലല്ല അപ്പോഴത്തെ ആൾ ക്കാരുടെ
ആ നേരത്തിൻ്റെ ഭക്ഷണം കഴിഞ്ഞോടനെ എല്ലാവാരും പറയും നേരത്തിന്റെ ഭക്ഷണം കഴിച്ചില്ലെങ്ങേ വേറെ വെല്ല അസുഖങ്ങൾ വരും. പിന്നെ അങ്ങനെ കൊണ്ടോണ്ട വരുംന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് വിശിക്കുമ്പോ കഴി ക്ക അതന്നെ
ഉം പിന്നെ വെള്ളത്തിന്റെ അങ്ങനെ തന്നെയാണ്. വെള്ളോം ഇപ്പ എല്ലാരും വെള്ളംകൂടിയും ഭയങ്കര
കൊറവാ. ഞാനൊക്കെ ഒരു ഗ്ലാസ് കുടിച്ചാ കുടിച്ചു അതന്നെ.
ഉം ഇപ്പൊ പിന്നെ മഴക്കാലോ ആ ണല്ലോ.
ആ
മഴക്കാലം കൂടി ആവുന്ന സമയത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എല്ലാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും.
അതെ അതെ. ഇവിടെ പിള്ളേര് പിന്നെ എപ്പഴും വെള്ളം കുടിക്കണ്ടട്ടാ. അവര് കളിക്കണ കാരണം കൊണ്ടൊക്കെ കളി ക്കാൻ പോണാ കാരണോണ്ടൊക്കെ വെള്ളം കുടിക്കവര്.
വീട്ടില് വാങ്ങി വെച്ചിട്ടുണ്ട്. വെള്ളം രാവിലെ നിറച്ച് വെച്ചാ വൈകുന്നേരം കുപ്പി അതേപോലെ തന്നെ ഉണ്ടാവും.
അതെ. ഇവിടെ ഞാനിവിടെ മോളില് മോളില് ഇപ്പൊ ഞങ്ങടെ വീട് പുതിയതൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തില് എടുത്തത് പുതിയത് വീടേ. അപ്പൊ പിന്നെച്ചാ പഴയ വീട് പൊളി ച്ചിട്ട് പണിതതാണ് അ പ്പ അയിന്റെ താഴത്തേ ക്ക് ഒ ഒ താഴത്ത് ഒരുരു റൂമ് മുകളിലേക്ക് രണ്ട് റൂമാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടക്ക് മോ അയിന്റെ മുകളിലേ ക്കുംസ്റ്റെപ്പ് കേറീട്ട് പിന്നെ കോണിങ്ങ് റൂമു പോൽ എടു ത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെ പ്പിലേക്ക് വെള്ളം കൊണ്ടന്നുവച്ചിട്ടുണ്ട്. കൂജ വരെ വേടിച്ചു വച്ചിട്ടുട്ട്. പക്ഷെ അവിടുന്ന് താഴത്തുന്ന് വെള്ളെടുത്ത് കൊണ്ടരണ്ട മടിക്ക് വെള്ളെലെ
ആ കൂജ പണ്ടേത്ത മറ്റേ ആ മണ്ണിന്റെ കൂജയാണോ മറ്റ് റ്റേ വെള്ളം വെച്ചാ നല്ല തണുത്ത വെള്ളം ഉണ്ടാവും. ആ എന്റെ വീട്ടില് പണ്ടിണ്ടായിരുന്നു. തുളസിയൊ കെടുവായില്ലേ?
ആഹ് അതിലേ നമുക്ക് എന്ത് വേണിലും ഇട്ടിട്ട് വെക്കാം നമുക്ക്പ്പൊ പക്ഷെ തുളസിക്കെ ഇട്ടാലേ ഇപ്പൊ ഞാൻ ഇങ്ങനെ പൈ ഉതു പോലെ തുറന്നിട്ട്ടുക്കണ പോലത്തെേടിച്ചിട്ടത്േ അപ്പൊ അതിന്റെ ഉള്ളിൽ വന്ന് അടഞ്ഞിരുന്ന നമക്ക് അറിയില്ലലോ എങ്ങനെയന്ന് പക്ഷെ
അല്ല മണ്ണിൻന്റെതല്ലേ പൂജന്ന് പറയുന്നത് മണ്ണിന്റെതല്ലേ എന്നത്
മണ്ണിന്റെ തന്നെയാ പക്ഷെ അതില് നമുക്ക് പൈപ്പ് പോലെ അവര് വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം എടുക്കാൻ സുഖത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ മുക്കി എടുക്കണംല്ലെങ്ക ഇങ്ങനെ ഒഴിച്ചെടുക്കണ്ടേ
ആഹ പണ്ടത്തെ എനിക്ക് തോന്നുന്നു മണ്ണിന്റത് കുറച്ച് ച്ചും കൂടി ഇപ്പൊ പറഞ്ഞ പോലെ മുക്കിയ എടുക്കുന്ന രീതിയിൽ പക്ഷെ നല്ല തണുപ്പായിരിക്കും നമ്മള് ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ട നമ കുടിക്കുമ്പ തെ ഭയകരയൊരു ഫ്രഷ് െ ഫീ ചെയ
ആഹ് കൂജം നല്ലതന്നെയ അപ്പൊ ഞാൻ എനിക്ക് എന്റെ ചേിയുടെ വീട്ടിലേക്ക് പോയിപ്പോ ഇതുപോലെ കുടിച്ചപ്പോ എനിക്ക് നല്ലതാണോ തോന്നിയപ്പ അ ഞാൻോദിച്ചളർത്ത് ഇങ്ങനെ നീ ഫ്രഡ്ജിൽ വെച്ചട്ട് വെള്ളാണോ ചോിച്ചപ്പ നല്ലതണോ തോന്നിച്ച എനിക്ക് അപ്പ അവവിൾർ നല്ല രീതി പ ഇത് ഫ്രഡ്ജിൽ വെിട്ടുള്ള വള്ളൽ ഒഴിച്ചിട്ടതണോ ചോദിച്ച ഞാനെ അല്ല അതില് വെച്ചിട്ടുള്ള തന്നെയാന്ന്ഓഞ്ഞ അ അവര് അപ്പോഴാണ് എനിക്കത് മേടിച്ചാ കൊള്ളാന്ന് തോന്നിയത് അവള തന്നെ മേടിച്ചന്നു എനിക്കത്
ഏ ആളെന്നെ വാങ്ങിച്ച തന്നതാ അല്ലേ
െന്നാപ്പപ്പോ എിക്കത് ആ ഞാന പുതിയ വീടൊക്കെയപ്പോൾ അവള് പിന്നെ ഞാൻ പിന്നെ കുറേ നാൾ കഴിഞ്ഞ പണിതിനെ കുറിച്ച് പറഞ്ഞപ്പപ്പോ അവള് പറഞ്ഞു നിനക്ക് നീേടിക്കണ്ട ഞാൻേടിച്ചോണ്ടേ അതൊന്ന് പറഞ്ഞട്ട് അവള് മേടിച്ചു
ഓ നല്ല പൈസയായോ വന്നിട്ട്
ഇല്ല ഇല്ലയ വളരെ റേറ്റ് കുറവാ
ആഹ
ആഹ അപ്പൊ വലിയ പൈസയൊന്നുമില്ല
ഉം ഉം ഉം
അെ എത്രയാ അഞ്ഞൂറ് താഴേയ ള്ള ഒന്നും ഉണ്ടായി
ഏ ഏ അത്രക്കെ വരു ന്നുള്ളൂ ലെ
അ അത്രക്കന്ന വെറുള്ളുവേമെിൽ ഗ്ാസ് പലടപ്പ് വട്ടിലണ്ട്ട്ടാ അപ്പ ഓയിക്കണത്ണ്ട് ആ ചേച്ചി പോയി മേടിച്ചതാ ചേച്ചി വർക്ക് ചെയ്യ ആ നമ്മുടെ ടൗണ തന്നെ ഉണ്ടായിരുന്നു അപ്പ അവിടെ മേടിക്കാൻ പോയിപ്പോ അവിടെ ച്ചതാ അപ്പൊ ഞാനരുസ് സ്റ്റാൻ് ഒക്കെ വെച്ച് അതിന് മോൾല് വെച്ചിട്ടുണ്ട് അപ്പ താഴത്തു നിന്ന് കൂടുതൽ ഞാൻ തന്നെ നറച്ചുണ്ട രണെ വേറാരു നിറച്ചോണ്ട് ട്ടാ പിന്നെ എനിക്ക് പണിയ അത്തെ വായിക്കുള്ള ഒരു കുടിക്ക അതാണ് പണി അപ്പ അതാനോണ്ട് ഞാന് ഈ പറഞ്ഞ പോലെ ലൊക്കെ നിർത്തി എനിക്ക് വൈ ക ഞൻ അങ്ങനെ വിശേഷങ്ങള് ഇല്ല എന്നാലും ഞാൻ സ്റ്റെപ്പ് കേറി വരണ്ടേ എനിക്ക് കാലുവേദനള്ളതാണേ ചെറുതായിട്ട് കാല് പാസ്റ്ററിട്ടുള്ള കാര്യമുണ്ട് കാല വേദന ഉണ്ടായോണ്ട് ഇതും പൊക്കി പിടിക്ക ഉണ്ണി ഉണ്ടാവും കയ്യില് അപ്പൊ അവനെടുത്തിട്ട് കേറണം അപ്പൊ അതൊക്കമ്മനി ഈ മയോം കൊണ്ട് വയ്ക്കാം പിന്നെ ഈ കൊറെേ പിള്ളേരൂടെ കളിക്കാൻ വരും കളിക്കാൻ വരുമ്പോ ഇവരൊക്കെ ഇതീന്ന് വെള്ളട്ത്ത്കുടിക്കും അപ്പൊ ഞായി പറഞ്ഞ പോലെ വെള്ളടുത്ത് താഴത്ത്ന്നവര് പോയി കുടിക്കില്ലേ ഇവന് പ്പതിന് വ്ടന്ന് വന്ന്ടുക്കും ഞ്ഞാകഷ് കൊണ്ടതഅപ്പ ഞാൻ പറഞ്ഞ് ഞാൻ ഇനി വെള്ളം നിറച്ച് വെക്കില്ലന്ന് പറന്നിട്ട് അപ്പൊ ജഗ്ഗും വെള്ളം കാല് ഞാൻ നേണ് കമ്പ്യൂട് ടർ ക്ലാസ്സിൽ പഠിക്കാൻ പോയതാ അപ്പൊ ഒന്ന് ഹീൽസ് സർ പ്പൊ ചെരിപ്പ് കണത്താരണം കൊണ്ട് ഹീൽസ്ട്ട്ണ്ടായിരുന്നു അപ്പൊ ഒന്ന് സ്ലിപ്പായതാ അപ്പൊ കാലൊന്ന് തെന്നിയപ്പോ പെട്ടെന്ന് ഹ് കാൽ ചതവ് വന്നു വെറുതെ നീര് വന്നു കാലിന്റെ അവിടത്തെ
ആണോ ഇപ്പ ഒക്കെ ആണോ ന്നിട്ട്
ആ ഇപ്പോ പ്ലാസ്റ്ററൊക്കെ വെട്ടി, പക്ഷേ ഞാൻ ഈ പിള്ളേര്ള്ള കാരണംണ്ടേ ഒ രണ്ടാഴ്ച ഇടണം എന്ന് പറഞ്ഞതാ പ്ലാസ്റ്റർ. ഒരു മാസം രണ്ടാഴ്ച ഇടണം ന്ന് പറഞ്ഞു രണ്ട് മൂന്നാഴ്ച ഇടണം എന്ന് പറഞ്ഞു അപ്പ ഞാന്